ആഹ് കേൾക്കാവോ ഇപ്പം
ആഹ് കേക്കാ കേക്കാ സെറ്റാണ് ഫുഡ് കഴിച്ചോണ്ടിരിക്കയിരുന്നു കഴിച്ചു കഴിഞ്ഞു
ആഹ് വർക്ക് ചെയ്യുവാണോ കഴിച്ചില്ല കഴിക്കണം
ആഹ് സമയായല്ലോ ഫുഡഴിക്കാൻ
ആവുന്നേ ഒള്ളൂ ആ ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോ കഴിക്കും
കഴിയുമ്പ കഴിക്കും ഉം സമയെത്ര ആയി ഇല്ലല്ലേ പത്തുമണി ആവുന്നേ ഉള്ളൂ ആഹ് ഞാൻ നാട്ടിൽ തന്നെയാ നാട് വിട്ടുള്ള കളിയില്ല അങ്ങനെയല്ല പുറ അങ്ങനെ പുറം രാജ്യങ്ങളൊക്കെ പോയി താല്പര്യല്ല ഇതിനോട് എങ്ങനെ ഹലോ റേഞ്ചില്ല അവിടെ ഹലോ കേൾക്കുന്നില്ല ഒന്ന് റേഞ്ച് ഉള്ളിടത്ത് നിൽക്കാവോ ഹലോ ഹലോ
ആഹ്
ഹലോ ഹലോ ഹലോ
ഹലോ
ഇത് ഒന്നും കേൾക്കുന്നില്ലല്ലോ ഹലോ ഹലോ അവിടെ റെയ്ഞ്ചില്ല
റെയ്ഞ്ച് എടക്കൂടെ കട്ടായി പോന്നു മഴയൊക്കെ ആയത് കൊണ്ടേ
റേഞ്ചില്ലെങ്കിലും പ്രശ്നാണ് അതെ അതെ കോൾ കട്ടായിപ്പോ നമ്മടെതും തീരും അതെ ഞാൻ പിന്നെ കട്ടാക്കാത്തോണ്ട എ എന്തേലും ഇഷ്യൂ ചിലപ്പോ ചെല സമയത്ത് ഇങ്ങനെ ഇണ്ടാവാറുണ്ട് കിട്ടുന്നത് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട്
ആഹ് ഓക്കെ ഓക്കെ
എങ്കിലും കട്ടായി ചിലോരുണ്ട് സംസാരം ഞാൻ നേരത്തെ എന്റെ ഐ ഇതിൽ ഒരു ഒരാൾ വന്നിട്ട് കോളാക്കട്ടെ ചോയ്ച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ആ കോളാക്കിക്കോ ഇങ്ങോട്ട് വന്നാണ് ഞാൻ സാധാരണ ഗ്രൂപ്പിൽ ചോദിക്കല്ലോ ഇപ്പം ഫ്രീ ആണോച്ചപ്പോൾ എൻ്റെ ഐബിലിൽ വന്നിട്ട് ആ ഫ്രീയാണ് വിളിക്കട്ടെന്ന് ചോദിച്ചിട്ട് വിളിച്ചത് അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ബോ ഞാൻ ഹലോ പറഞ്ഞപ്പോത്തിന് കട്ടാക്കിട്ട് പോയി
അഹഹഹ
ആഹ ഞാൻ പോയി ആ പറഞ്ഞോടന്നെ ഞാൻ വിളിച്ചതും ഞാ ഞാന് ആ ആരെങ്കിലും ണ്ടങ്കിൽ ഞാൻ പറഞ്ഞട്ട് ഞാൻ വിളിക്കല് ഫ്രീയാണോ പയുമ്പോൾ ഐബിൽ പോയി ചോദിക്കും ഞാൻ ബോയ് ആണ് ഇപ്പ ചേലോരു പറയും ആ വേ താല്പര്യം ഇല്ലാന്ന് അറിയും ചിലോര് വിളിക്കാൻ പറയും
അഹ്
എൻക് ഒന്ന് രണ്ടണ്ണം അങ്ങനെ പറ്റിട്ടുണ്ട് ഇ സംസാരിക്കുമ്പോത്തിന് കട്ടാക്കിയിട്ട് പോക ന്ന പിന്നെ ആദ്യം ഓര് ചോദിക്കണ്ടേ ബോയ് ആണെങ്കിൽ താൽപ്പര്യം ഇല്ല ഇല്ലാത്ത ഒരാ ആദ്യം പറയ്ണ്ട്
അഹ് അത് പറയണം
ഹ്ഹ്
ഒരാൾക്കാർക്ക് ഓരോ രീതിയായിരിക്കോലോ
ആ അതെ അതെ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും എന്റെ ഒന്ന് രണ്ട് കോൾ അങ്ങനെ വെറുതെ പോയിട്ടുണ്ട്.
ഓഹോ അങ്ങനെ വരുമ്പോഴാണ് നമ്മുക്ക് പ്രശ്നം വരുന്നത്
രണ്ടു പേർക്കും നാർത്തെ പോകും ആഹ് ആഹ് അന്തേലും അങ്ങനെ തന്നെ വാണം. ഇപ്പൊ എത്രണ്ണം കബ്ലീറ്റ് ആയി എന്റെത് പതിനഞ്ചണ്ണം ആയി പതിനഞ്ച് ഇതിപ്പോ പതിനാറാമത്തെ ആയിരിക്കും മിക്കവാറും ആ എനിക്ക് പതിനഞ്ചാമത്തെ. ആ
അഹ്
ഉം ഇങ്ങനെയൊക്കെയാണ് എന്താ എന്താ പരിപാടിപ്പോ പരിപാടി എന്താ ഇവിടെ ഇരിക്കുന്നു. അല്ല വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ആണോ?
ആഹ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ. വേറെ?
ഹൗസ് വൈഫാ?
ആ അതെ അതെ ഒരു മോളുണ്ട് ഇങ്ങനെയൊക്കെ നോക്ക്‌
അ ഞാന് ആ ആ വണ്ടിയിൽ പോവും ഡ്രൈവറായിട്ട് പിന്നെ ഇവൻ മാനേജ്ന്റെ വർക്ക്‌ണ്ട്.
അഹ്
ആഹ് അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു ഹ് കഴിഞ്ഞ ദിവസം ഏഹ്
കഴിക്കാൻ എന്തായിരുന്ന്?
കഴിക്കാൻ വർക്ക് കഴിഞ്ഞ് വരുന്നപ്പോ അമ്മ ചിക്കൻ വാങ്ങാൻ പറഞ്ഞു അങ്ങനെ ചിക്കൻ വാങ്ങി. ആഹ ആ വല്ലപ്പോഴൊക്കെ ഒരു ചിക്കനൊക്കെ, മീനൊക്കെ തീ പിടിച്ച വെലയാണല്ലോ ഇ അഹ അമ്മോ ആണോന്നോ ഇപ്പം അതിലും നല്ല ചിക്കൻ തന്നെയാണ്.
അതന്നെ ഇവിടെ അത് തന്നെയായിയിരുന്നു ഇന്ന്
അഹ് ചിക്കൻ അങ്ങനെ എപ്പോഴും കക്കുന്നതല്ല വല്ലപ്പോഴൊക്കെ ഒരു ചിക്കൻ നല്ലതാ
ആഹ് നല്ലതാ
വീട്ടിൽ ആരൊക്കെയുണ്ട്?
വീട്ടില് കുഞ്ഞ് ഹസ്ബന്റ് ഞാന്.
ഞാൻ എന്റെ വീട്ടിലാ നിക്കുന്നേ. ആ ആ ഇവിടെ ഉമ്മ വാപ്പ എല്ലാരും ഉണ്ട് ഓ അത് ശെരി. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന്?
ടൈലിന്റെ വർക്
ആഹ് ആ ടൈൽസില്ലറെ ഓ ഞാനും പോയിട്ടുണ്ട് പണ്ട് അന്റെ വർക്കിനൊക്കെ ഞാനും ഒരു ഇതെല്ലാം പണിക്ക് പോയിട്ടുണ്ട്
പോയിട്ടുണ്ടല്ലേ ഉം
ടൈൽസിൻ്റെ പണിക്ക് തേപ്പിൻ്റെ പണിക്ക് പെയിൻറ്റിൻ്റെ പണി എല്ലാം പോയിട്ടുണ്ട്
പോയിട്ടുണ്ട്
എല്ലാം അറിയാം അത്യാവശ്യം ഓ അവിടെന്ന വല്യ കുഴപ്പല്ല എന്നിരുന്നാലും ചില സമയത്ത് ഒരു വർക്ക് എങ്ങനെ? എന്തെങ്കിലും ക്രിക്കറ്റ് കളി അങ്ങനെയൊക്കെ ഉണ്ടോ? ക്രിക്കറ്റല്ല ഫുട്ബോളാണ് മെയിൻ ക്രിക്കറ്റിനോട് വല്യ താല്പര്യംല്ല അല്ല അല്ലെങ്കിലും ഫുട്ബോൾ ആാണ് എനിക്ക് ഭയങ്കര ക്രിക്കറ്റിനോട് വല്ല താല്പര്യംല്ല ഞാൻ അർജന്റീനയാ നിങ്ങൾ ഏതാ അർജന്റീന അർജന്റീനയല്ലേ ഇവിടെല്ലാം അങ്ങനെ എനിക്ക് അങ്ങനൊന്നുംല്ല കേട്ടോ ആഹ് അത് അറിയാത്തോണ്ടായിരിക്കും അതിനെ പറ്റി ഗേൾസ് ഗേൾസും ഉണ്ട്ട്ടോ ഇതിന്റാത്ത് ചില ഗേൾസ് ഒക്കെ ഭയങ്കര പ്രാന്തായിരിക്കും ആഹ് ഉണ്ട് എന്റെ അനിയത്തി അങ്ങനെയ ഭയങ്കര ഞൻന്റെ അനിയത്തിയെ ഞാനാണ് ഇതിനാത്തേക്ക് കൊണ്ടോന്ന അവ്ക്കിഷ്ടല്ല പിന്നെ ഞാനിങ്ങനെ പ്രേരിപ്പിച്ച് പ്രേരിച്ച് ഇപ്പോ എൻറെ അനിയത്തിം ഒണ്ട് എന്റെ അനിയത്തിം ഒണ്ട്
ഇപ്പോ ഇതാണ് പറഞ്ഞപ്പ തന്നെ ഹാപ്പിയായ് അർജന്റീനല്ല തന്നെ ആ ആദ്യവ്ക്ക് കളിയൊന്നും ഇഷ്ടമല്ല ഇനിയിപ്പോ ഞാനത്ക്കെ ഇതാക്കി കൊടുത്ത് ഇപ്പം ക എല്ലാ കളിയും കാണും
പൊലച്ചക്കൊക്കെ എണീട്ട് കളികണ്ട് പ്രാന്തയിക്കുന്നു ഇപ്പോ എന്നെക്കാളും വലിയ പ്രാന്താ
പിന്നെ വീട്ടിലാരൊക്കെയൊണ്ട്
ആരൊക്കെയൊണ്ട് വീട്ടിൽ ഞാൻ അമ്മ അനിയത്തി അമ്മമ്മ ഉണ്ട് ഇപ്പോൾ അ അനത്തിന്റെ കല്യാണം കഴിഞ്ഞതാണ് ഒരു വാവണ്ട് നാലു വയസ്സായി
ഓ അത്ര ഉണ്ടല്ലേ ആഹ് അപ്പൊ ചേട്ടന് നല്ല ഏജ് ഉണ്ടോ
ഏഹ്
ചേട്ടന് നല്ല ഏജ് ഉണ്ടോന്ന് ചോദിച്ചാ
എനിക്കോ ഏ എനിക്ക് അത്ര വല്യ ഏജൊന്നുംല്ല
ആഹ്
അതെന്താ അങ്ങനെ ചോദിച്ചേ
അല്ല അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു നാല് വയസായിന്നൊക്കെ പറഞ്ഞ് മ കുഞ്ഞിനന്ന് പറഞ്ഞ് അപ്പ അങ്ങനെ ചോദിച്ചത്
ആഹ് ആഹ്
ഇയാടെ മാര്യേജ്ജ് കഴിഞ്ഞില്ല
ഇല്ല ഇല്ല എന്റെ മേറ്യേജ് കഴിഞ്ഞില്ല സിംഗിളായിട്ട്ങ്ങനെ നടക്കും മിംഗിളായിരുന്നു ഇപ്പൊ സിങ്ക്ളായി എത്രയായി കൊറെേ നാളായോ ആ അങ്ങോട്ട് കൊടുത്തോ തേപ്പ് അതോ ഇങ്ങോട്ട് കിട്ടിയോ അങ്ങോട്ട് കൊടുക്ക സാഹചര്യം കൊണ്ട് അങ്ങോട്ട് ഞാൻ കൊടുത്ത് അവളെ സാഹചര്യം കൊണ്ട് നമ്മളേ വെച്ചിട്ട് വേറെരാളെ കൂടെ അപ്പോ നമ്മൾ കൊണ്ടടുക്കണ്ട ആവശ്യല്ലല്ലൊ
ഓ ആഹ് ഹാ ഹാ ഓക്കേ ഓക്കേ
അയ്യോ
ഉം
വിസിക്കൻ പറ്റത്തില്ല ആരെം ആരെന്നല്ല ആ ഇപ്പത്തെ കാലല്ലേ ഇപ്പൊ കല്യാണത്തിൻ്റെ തലേന്ന് വരെ ഒളിച്ചോടിപ്പോകുന്ന ടീമാണ് എല്ലാ കഴിഞ്ഞിട്ട് പോണോരോണ്ടെ കല്യാണത്തിന് ആഹ് അതന്നെ ഇവിടെ കഴിഞ്ഞ എന്റെ വീടിന്റെ തൊട്ട മുന്നേ തന്നെ ഒരു മുസ്ലിംപെണ്ണ്ന്റെ കല്യാണ നാളെപ്പ കല്യാണെങ്കില് ട്ടിം അതിന്റെ തലേന്ന് ഒളിച്ചോടി ഈ ഒരു ചെക്കൻ്റൂടെ ഒരവസ്ഥ ചിന്തിച്ചോക്കാ ആ വീട്ടുകാരെ പന്തലൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ആക്കി
ഓ ആ അവസ്ത്തെക്കെ ഒന്നാലോയ്ച്ചോക്ക് ശോ
ശോ ആഹ് എന്നിട്ട് ലാസ്റ്റ് ചെക്കന്റെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരക്കെ കൊടുക്കേണ്ടി വന്നു കൊടുക്കണ്ടേ
ഓഹോ ഓ അങ്ങനെയൊക്കെ ഉണ്ടോ
ആഹ് പിന്നില്ലാതെ ഇഷ്ടപരിഹാരം കൊടു അതിപ്പോ ചെക്കൻന്റെ വീട്ടിലാണെങ്കില് ഏത് വീട്ടിൽന്ന പോയിച്ചാ അവര് കൊടുക്കണം ചിലപ്പോ ചില ചെക്കന്മാര് പോകുന്നുണ്ടാവും ചിലെ ഇപ്പൊ ആര് അങ്ങോട്ടും ഇങ്ങോട്ട് ആരാണെങ്കിലും കൊടുക്കണം ഞങ്ങളഅങ്ങോട്ടെക്ക് അങ്ങനെയാണ് ട്ടോ ഓരോ ഏരിയയിലേക്ക് ഓരോരോ അതായിരിക്കുവല്ലോ ഞാൻ അതിനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാക്കില്ല അതിനു മുന്നേ ഞാൻ പോയി അയ്യോ അങ്ങനെ അയ്യോ
എൻ്റെം ലവ് മരേജ് എന്നെ ആയിരുന്നു
ഉം എവിടെ അടുത്തന്നെയാ
അടുത്തല്ല ലേശം വീട്ടീന്ന് നാല് മണിക്കൂറുണ്ട്
മ് മ് നാല് മണിക്കൂറ് നല്ല രസ നല്ല സുഖ എത്രാ നാല് യാത്ര ചെയ്യാൻ നല്ല ശുഖായിരിക്കുല്ലേ നാലു മണിക്കൂറൊക്കെ നല്ല യാത്രയാ ആ എനിക്കും ഭയങ്ക ഇഷ്ടായി യാ
ആഹ് എനിക്ക് നേര ഇഷ്ടായിരുന്നു പക്ഷെ എവിടെ അങ്ങനൊന്നും പോയിട്ടില്ല ത് കല്യാണം കഴിഞ്ഞന് ശേഷം ഫുള്ള് യാത്രയാ
പക്ഷേ ബസ്സിലും അങ്ങനെ കാറിലും പോകാനും ഇഷ്ടില്ല എനിക്ക് ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ യാത്ര അത്രഷം അതാകുമ്പോ നമുക്ക് എല്ലാം അങ്ങനെ ആസ്വദിച്ചങ്ങനെ പോവാലോ സോളോ ട്രിപ്പാണോ ആ സോളോ ട്രിപ്പ് തന്നെ
ആഹ്
സോളോ ട്രിപ്പിന് വേറെ കമ്പനിക്കാരുണ്ടാ
ഒരു ആ അങ്ങനെ ആ വങ്ങനെ ആ ആഹ് മനസിലായി നിങ്ങൾക്ക് പോകാലോ നിങ്ങൾക്ക് എവിടെയും പോകാലോ ആരോടും ചോദിക്ക പറയോന്നും ബേണ്ടല്ലോ
ആയെന്ത എന്താ ഗേൾസ് പോന്നുണ്ടല്ലോങ്ങനെ സോളോട്രിപ്പ്
അങ്ങെ അങ്ങനെ പോണണ്ട് എല്ലാരും പോണില്ലല്ലോ
അത് ഇപ്പം ഓരോരുത്തർക്കും ഇഷ്ടുണ്ടെങ്കിൽ പോകാം പിന്നെ അത് സാഹചര്യം ചെലോർക്ക് ഫാമിലിക്ക് ഇഷ്ടപ്പെടൂല്ല അത് അല്ലെങ്കിൽ ഹസ്ബന്റിന് ഇഷ്ടപ്പെടൂല്ല അത് പല സാഹചര്യണ്ടാവും ഉം അങ്ങനെ യാണപ്പ മോനാണുള്ളത് ആരാള്ളത് ആഹ് എവിടെ പോയി
ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ ഇപ്പോണ്ട്
ഫുഡൊക്കെകയിച്ചോ
ഉം ആള്
ഏഹ്
കൊടുത്ത്
ഡീസി ആവുന്നുണ്ട് നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു ഹലോ
കേക്കുന്നില്ലേ എടക്കൂടെ റേഞ്ച് കെട്ടാവുന്നുണ്ടോ എങ്കി ഓക്കേടാ ശരിയെങ്കി
ഓഹ് ശരി എന്നാ ഓക്കെ ഓക്കെ ഓക്കെ